ഉം
ഹലോ കേൾക്കുന്നില്ലേ ആഹ എന്തൊക്കെയാ വർത്താനം സുഖല്ലേ
ഹലോ?
ഹലോ? കേൾക്കുന്നില്ലേ? ആഹ് കേൾക്കുന്നുണ്ട് പറയൂ
എന്തൊക്കെയുണ്ട് വിശേശം? ഹലോ?
ആഹ് ഭക്ഷണ ക
ആഹ് ഭ ഭക്ഷണം കഴിച്ചു. എന്താ അവിടുത്തെ ഭക്ഷണം?
ഭഷണ ആ എന്ത് ഇവിടെ ബിരിയാണി വച്ചിരിക്ക അവിടെന്താ?
ആഹ് ഇവിടെ മന്തിയായിരുന്നു.
തന്നെ ആഹ് ഇപ്പൊ പിന്നെ ഈ ബിരിയാണി മന്തി അതൊക്കെല്ലാണ് കുട്ടികൾക്കാണെങ്കിലും വലി യവർക്കാണെങ്കിലും അധികം വേണ്ടത് പണ്ട് എന്നൊക്കെ പറ പച്ചക്ക റി അങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്നു കച്ചിക്കും താല്പര്യ ഇില്ല ഇപ്പൊക്കെ ഈ ബിരിയാണി ഫാസ്റ്റ് ച്ച് ഫുഡ് ഇതിനോടൊക്കെ ഉള്ളൂ താല്പര്യം
ആ അത് നിങ്ങൾക്ക് പറഞ്ഞ വളരെ ശരിയാണ് ഇതുകൊണ്ട് തന്നെ ഈ പഴപണ്ടത്തെ ആള ആളുകളെ പോലത്തെല്ല ഇപ്പോഴത്തെ ആളുകൾ അതായത് ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ ഈ പണ്ട ത്തെ ആളുകൾക്ക് നല്ല ആരോഗ്യം ഇണ്ടായിരുന്നു അതായത് കൃഷി ചെയ്യാനും മറ്റുള്ളതിനും എന്തൊന്നും എന്ത് പറഞ്ഞാലും ഒന്ന് പൊക്കിയെടുക്കാൻ വളരെയേറെ ആരോഗ്യമായിരുന്നു പണ്ടത്തെ സാധാരണയ ഒരാള് ഇപ്പോ ഇപ്പോ ഈ ഇതിനായി നടക്കുന്ന ആരോഗ്യത്തിനായി നടക്കുന്ന വേറെ ആളുകൾ ഉണ്ടെങ്കിലും എ പണ്ടൊക്കെ എല്ല കാരണം ഈ നമ്മുടെ ഈ എന്താ പച്ചക്കറി കൊണ്ട് പച്ചക്കറിന്ന കൊണ്ട് മാത്രം നമുക്ക് വളരെയേറെ ആരോഗ്യങ്ങ ഉണ്ടാക്കാൻ സാധിച്ചിുന്നല്ലേ
ഉം അതെയാണ് പണ്ടന്ന് പറഞ്ഞറും പച്ചക്കറികള് അതും അധികം വീട്ടിൽ ഉണ്ടാക്കിയത പുറത്തുന്ന് ഈ വിഷ കീടനാശിനികൾ അടിച്ചോ വിശടിച്ചോ ഒന്നും അികം വാങ്ങ വീട്ടിലണ്ടാക്കിയ പക്ഷെ അതുകൊണ്ട് തെ ഈ ഫാസ്റ്റ് ഫുൊന്നും അധികവും ഒക്കെ വെച്ചിരുന്നില്ലല്ലോ ഒരു ഹോട്ടലത്തെ ഒന്ന് ഇപ്പൊന്ന് പറഞ്ഞാ ഇപ്പൊ തല പുതു തലമുറക്കുന്ന ഒക്കെ ഈ ഒരു ബിരിയാണി മന്തി ഒരു ഫാസ്റ്റ് ഫുഡിനോട്‌ താല്പര്യം അതുകൊണ്ട് എന്താ്യ പെട്ടെന്ന് അസുഖങ്ങ എല്ലാവിധ അസുഖങ്ങളും ഉണ്ടല്ലോ ഇപ്പത് ജ മുപ്പത് വയസ് കഴിഞ്ഞാൽ പിന്നെ കൊളസ്ട്രോൾ ആയിട്ടും ഒപ്പതും ആവണ്ടപ്പോൊ ഇരു ചെറു പ്രായത്തി തന്നെ ഉണ്ടാവും കൊളസ്ട്രോള് ഷുഗറ് എന്നിട്ട് എല്ലാവിധ അസുഖങ്ങളും ഉണ്ടല്ലോ കാരണം അവർക്കൊന്ന് ജോലി ചെയ്യാനും സാധിക്കൂില്ല ഒരു കുറച്ച നേേരം ജോലി ജോലി ചെയ്യുമ്പക്കന്നെ കതച്ചിട്ടും ശ്വാസ തടസ്സം അനുഭവപ്പെട്ടിട്ടും പണ്ടത്തെ ജനങ്ങൾ ആരോഗ്യം ഇല്ലല്ലോ ഇപ്പൊ
അത് നിങ്ങൾ പറഞ്ഞ പറത് ശരിയാണ് കാരണം ഇപ്പോഴത്തെക്ക ഇപ്പൊ പുറം രാജ്യങ്ങ ന ഫുഡുകളാണ് ഇപ്പോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വരുന്നത് നമുക്ക് മനസ്സിലാക്കി സാധിക്കും ഈ പഴ എന്താ പണ്ട് കാലങ്ങളിലെ അതായത് പുറ രാജ്യങ്ങളിലെ ഏ് പല ഫുഡുകളും അതായത് മന്തി ആണെങ്കിലും ശവായ അങ്ങനത്തെ ഇപ്പോഴത്തെ ഈ ഒരു ഒരു എന്താ കോഴി കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാൻ കഴിയോ അതെല്ലാം ഇപ്പോത്തെ കാലത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും പണ്ട് കാലങ്ങളിൽ കോഴി കിട്ടുക എന്ന് പറഞ്ഞാ തന്നെ സാധാരണ ഒരു കറിയയിരിക്കും അതൊ അവർക്ക് നമ്മുടെ ഇപ്പോഴത്തെ മന്ത് കിട്ടിയയിന്റെ പൊളിവാക്കാരം പണ്ട് കാലങ്ങളിൽ കോ പോകുന്ന അങ്ങനല്ല ഇ വല്യ ആളായിരിക്കും ആളുകർക്കു കൂതൽ ആവശ്യമാവുക
ഉ അതെ ഇപ്പൊ ചിക്കൻ കറി വെച്ചിട്ട് അധികം കുട്ടികൾക്ക് താല്പര്യം ഇില്ല അവർക്ക് ചക്കം പൊരിച്ചിട്ട് ചിക്കം പൊള്ളിക്കുക അൽഫാമതിനോടൊക്കെയാണ് അധിക താത്പര്യം അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ വളരെ തിരക്കുള്ളൊര അവസ്ഥ കാരണം ഒക്കെ ഈ അറ്റക്ക് ആയിട്ടും കൊളസ്ട്രോൾ അങ്ങനെ പെട്ടെന്ന് അസുഖം വരുന്നുണ്ടല്ലോ നമ്മുടെ അപ്പ രാജ്യങ്ങളില് പലങ്ങളൾ എന്നൊക്കെ പറഞ്ഞാ അധികവും പച്ചക്കറികളായിട്ടും ഇ എണ്ണ ഉപയോഗിച്ചുള്ള സാധനങ്ങൾ അധികം ഒഴിവാക്കിയിന്നല്ലോ ഇപ്പൊ ഒരു പുറത്തേക്ക് പോ ഒരു എന്തെങ്കിലും ചെറിയൊരു പാസ് ആവ അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും സന്തോഷമാണ് അപ്പൊ നമ്മള എല്ലാരുംപാട കൂടി അന്ന് വീട്ടിൽ ഫുഡ് വെക്കില്ല പുറത്ത് ഹോട്ടലിൽ പോയി എല്ലാരുംപാട് ഫുഡ് കഴിക്കുന്നൊര അവസ്ഥ ട്രീറ്റ് കൊടുക്കാ എന്നും പറഞ്ഞഏത് ചെറിയൊരു സന്തോഷംക്ക നാനേ ഇപ്പൊ പുറത്ത് ട്രീറ്റ് ചെയ്യ പണ്ട്ന്ന അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നില്ലല്ലോ
അത് ശരിയാണ് അ പറഞ്ഞ പോത് ശരിയാണ് പണ്ട് കാലങ്ങളിൽ സന്തോഷൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രീറ്റ് കൊടുക്കാ സമ്പ്രദായം തന്നെ പണ്ട് കാലങ്ങളിലല്ലേ പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാലറി കിട്ടിയാൽ ശമ്പളം കിട്ടിയാൽ ട്രീറ്റ് ചെയ്യും മക്കളുണ്ടായാൽ ട്രീറ്റ് പണ്ട കാല നിങ്ങക്ക് അങ്ങന സ സമ്പ്രദായം തന്നെ ഉണ്ടായി രുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഹോസ്റ്റലില് കയറുക ഇറങ്ങ കയറ ഇറങ്ങ അത തന്നെ ഇപ്പത്തെ പ്രധാനമാ ജോലി ഒരു ഒരു ദിവസം ഒരാഴ്ച ഒരു അസുഖമെങ്കിലും ഉണ്ടാകുന്ന കുടുംബത്തിലെ ആൾക്കങ്ക ഒരു അസുഖം ഉണ്ടാകുന്ന കാലഘട്ടത്തിലാണ് നമ്മി മുന്ന മുന്നക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വളരെ ഭയമാണ് ഇനി നമുക്ക് വയസ് പ്രായം കൂടുമ്പോ ഇനി എന്തൊക്ക രോഗം ഉണ്ടാവുന്ന നമുക്ക് നമുക്ക് ഊഹി ക്കാൻ പോലും സാധിക്കില്ല കാരണം നമ്മടെ എ ഭക്ഷണരീതി അത്രത്തോളമാണ്ന്ന് വളരെയേറെ മാറ്റങ്ങളാണ് അവിടെ ഈ പഴയകാലത്ത് നിന്നും പുതിയ കാലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ എ ഈ കൃഷി ചെയ്ത് ട്ടാണ് അതിൽ നിന്നുള്ള ഏ വിളകളാണ് നമ്മൾ ഭക്ഷണമായി ഉപയോഗിക്ക ന്നത് ഇപ്പോൾ വിഷമടിച്ചിട്ടുള്ള ഏ ഇപ്പോളത്തെ നമ്മുടെ ഈ അരികൊ അരി അരി തന്നെ നമുക്ക് വളര കേടാവാതെ നിൽക്കുവാൻ വേണ്ടി പല വിഷ വാതകങ്ങളും അടിച്ചുകൊണ്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് നമ്മളുടെ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണ ത്തിലും ഓരോ വസ്തുക്കളിലും എത്രത്തോളം വിഷമുണ്ടെന്ന്ന്ന് നമുക്ക് അറിയാൻ പോലും സാധിക്കാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ
അത് ശരിയാണ് പണ്ട്ന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലൊരു വിശേഷം എന്തെങ്കിണ്ടൊരു തറവാട് വീട്ടിലാണ് ഒന്നിച്ചു കൂടായിരിക്കും ഞമ്മള് അവിടേ സദ്യായിട്ടും ചോറ് അതിക്കുള്ളവിയൽ ഇതങ്ങനെ സദ്യായിട്ട് നമ്മൾ ഉണ്ടാക്കാരിക്കും വല്ല ചി ക്കനും ബീഫൊക്കെ ഉണ്ടത് കറി വെച്ചിട്ടും അതിന്റെ കൂടെണ്ടാവും ഇപ്പ അങ്ങനല്ലേ ഇപ്പായൊരു ഒത്തുകൂടൽ ഒരേ കുറഞ്ഞിട്ടുണ്ട് ആ ഒത്തുകൂടുന്ന നമ്മുടെ എവിടേലും ഒരു ഹോട്ടലില് ഒര് റെസ്റ്റോറന്റില് അപ്പൊ അന്നത്തെ ആ ഒരു ഊ ഫുഡ്‌ അവിടന്ന് അങ്ങനെയുള്ളൊരു സംവിധാനാണ് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെന്താ ആരോഗ്യംപ്പോഴും ഈ ഭക്ഷണം കഴിക്കുന്ന അത്ര മരുന്നും കുടിക്കാനുള്ളര അവസ്ഥയാണ് പണ്ട് പണ്ടത്തെ ആൾക്കാരൊന്നും അധികം മരുന്നേ കഴിച്ചിട്ടില്ല ണ്ടാവില്ല അവർക്കൊരൂപവനം വല്യൊരു അസുഖങ്ങളന്നെവർല്ല കാരണം അവ അവരായിട്ട് നട്ട് നനച്ചുണ്ടാക്കിയത് കഴിക്ക അപ്പ എൽ ലക്കറികൾ കഴിക്ക ഇപ്പഴത്തെ കുട്ടികളൊന്നും തീരേഒരു ഇലക്കറീനോടൊന്നൊരു താല്പര്യല്ലാതെ വളരുന്നത് അന്നെ അവർക്ക് പച്ചക്കറികളന്നെ കഴിക്കാം ളരെ പിന്നോക്കാണ് അതിന്റെ താല്പര്യല്ലാത്തൊരു അവസ്ഥയാണ് അത്‌ ഇലക്കറികളൊക്കെ കഴിച്ചാ അത്രയും നല്ലത് നമ്മളെ ശരീരത്തിന് രക്തം ഉണ്ടാവാനും കുട്ട്യേളെ ബുദ്ധി വളർച്ചക്കും ആരോഗ്യത്തിനൊക്കെ പക്ഷെ അവർക്കും അതിനോട ഒക്കെ ഈ ഒരു ഫാസ്റ്റ് ഫുഡ് ബ്രോസ് അൽഫാഹ്മ് എന്ന് പറഞ്ഞ അന്നൊരു മൈൻഡ് ആണ് കുട്ടികൾക്കൊക്കെ
അത് ശരിയാണ് ഈ പണ്ടൊക്കെ ഇലക്കറികളൊക്കെ വളരെയേറെ സ്വാദിഷ്ടമായി നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ മാങ്ങ കൊണ്ട് ഏ ചമ്മന്തിയും അതുപോലെ തന്നെ പുളിശ്ശേരിയുമൊക്കെ ആങ്ങ അല്ലാത്ത പല സാധനങ്ങൾ കൊണ്ടും നമുക്ക് ഉണ്ടാക്കി വളരെ സ്വാദോടെ കഴിക്കുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇതൊന്നരു സ്വാദ് ദുല്ലാന്ന് അവർ അവരുടെ ബുദ്ധിക്ക് തന്നെ അത് പറഞ്ഞ കൊടുത്ത് പിന്നെ അവർ പുറത്തുള്ള ഹോട്ടലിൽ പോയി ആഹ് ഹോട്ടലിൽ തന്നെ ധാരാളം ആളുകൾക്ക് ഉണ്ടാക്കേണ്ട സമയങ്ങളിൽ നമുക്കായിട്ട് പ്രത്യേക ആരുമുണ്ടാക്കിത്തരല്ല അതുകൊണ്ട് തന്നെ നമക്ക് പെട്ടെന്നുണ്ടാക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് വേവാൻ വേണ്ടിട്ട് പെ ട്ടെന്ന് അത് പൊഴുക്കാൻ വേണ്ടിയിട്ട് പല വിഷവാതകങ്ങളും അതിലേക്ക് അടിക്കുകയാണ് ചെയ്യുന്നത് അത്‌ തൊന്നും നമുക്ക് അറിയുന്നില്ല നമ്മളുടെ ഈ ഹോട്ടലിൽ പോയാൽ തന്നെ കാണാൻ നമുക്ക് സാധിക്കും കിച്ചണിലേക്കൊന്നും നമുക്ക് സാധാരണ രണക്കാർക്കൊന്നും പ്രവേശനം ഉണ്ടാകില്ല കാരണം അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു അവസ്ഥ കണ്ടാ ആർക്കായെങ്ക ആർക്കാണെങ്കിലും അവിടെ നിന്ന് ഭക്ഷണം കഴി ക്കാൻ വളരെ ബുദ്ധിമട്ടായിരിക്കും പോയി നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളതാണ് നല്ലത് എന്ന് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവും പക്ഷെ എന്നാലും ഇതൊക്കെ കാ ചിലപ്പോൾ ആളുകൾ കണ്ടിട്ടും നമുക്ക് ഇത് മതി എന്നൊരു ഒരു ഒരു സമ്പ്രദായത്തിലേക്ക് ഇപ്പോ ആള്കളെത്തിരിക്കുകയാണ് ഈ പച്ചക്കറികളൊന്നും തീരെ കഴിക്കാതെ അതൊക്കെ വെ വെറും എന്താ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്
അതെ ഇപ്പൊ ഒരു പുറത്തേക്ക് ജസ്റ്റ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പൊറത്ത്ക്ക് ഇറങ്ങിയ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തെ ആവശ്യമേയുള്ളൂ പക്ഷെ അപ്പോഴെന്നാ പുറത്തുന്ന് ഫുഡ് കഴിച്ച് പോകലാ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അതിന് വാശി പിടിക്കുവാ നമുക്ക് ഫുഡ് ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കാം അത് അവര് ഓരോ പേര് പറയും ആ ഹോട്ടല്ന്ന് കഴിക്കാം അവിട്ന്ന് ഈ ഫുഡ് കഴിക്കാം അങ്ങനെ ഒക്കെ ഈ ഫോണിൽ കൂടി കണ്ടിട്ടൊക്കെ അവർക്ക് എല്ലാം അറിയാം ആ ഒരുമ പുറത്തക്ക് ഇറങ്ങിയപ്പോ പുറത്തത്തെ ഫുഡ് അതേപോലെ ഈ നാട്ടിലുണ്ടാവുന്ന ചക്ക ക്ക മാങ്ങ അതിനോടൊന്നും അവർക്ക് തീരെ താല്പര്യല്ല ഈ ചക്ക ഒക്കെ പഴ്ത്താലൊക്കെ എന്ത് ടേസ്റ്റാ അതുകൊണ്ടൊക്കെ എന്തൊക്കെ വിഭവങ്ങള നമുക്ക് ഇ ണ്ടാക്കാം പണ്ട് കാലങ്ങളങ്ങളിൽ അതൊക്കെ ആവിൽ വേവിച്ച അടയായിട്ടും അങ്ങനെയാ അത് സൂക്ഷിക്കാന് ചക്ക വറ്ത്ത്ട്ടും അങ്ങനെയൊക്കെ ഇതാക്കീട്ട് ഇപ്പതിനോടൊക്കെ കുട്ടികൾക്കൊരു നിരസതയാണ് അതൊന്നും വേണ്ട എന്ത് അത് ചോയ്ച്ചിട്ട് അതൊന്നൊരു ടെസ്റ്റില്ല ഇതൊക്ക്‌യെണ് ഭയങ്കര ടേസ്റ്റ് എന്നൊക്ക്‌ള്ളൊരു മൈന്റ്ക്കാണവരെത്തീക്കണ് ഇങ്ങനെ ഇപ്പത്തെ ഫുഡിനെ ഇതിനെ കുറിച്ച് പറയാനാണെങ്കി കൊറെഇണ്ട് ഇപ്പപറഞ്ഞാൽ തീരില്ല കാരണം ഓരോ ദിവസം കിട്ടുന്ന ആരോഗ്യം ഇല്ലാതാവുന്ന ഒരു അവസ്ഥ യാണ് കാരണം നമ്മളിപ്പത്ത ഭക്ഷണ രീതികള് കൊണ്ട് വിഷടിച്ചതും അജിനോമോട്ടോ കൂടിയ ഭക്ഷണങ്ങളൊക്കെ ചോയ്ച്ച്ട്ട് എന്നാ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ പിന്നീട് ഒഴിഞ്ഞ് വിളികണ്ട് ട്ടോ
ഓഹ് തീർച്ചയായും ഇനിയും എടുക്കാം